ഓ
ഹലോ
കേക്കാവോ
ആ കേക്കാം.
ആ പറഞ്ഞോ എന്നാ ഉണ്ട് വിശേഷം
സുഖായിട്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് ആ ചായക്ക കുട്ച്ച് ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ആ രാവിൽത്തെ രാവി ആ എല്ലാം കഴിഞ്ഞ്. മക്കള് നേരത്തെ സ്കൂളില് പോവുന്നോണ്ടേ ഉം.
കഴിവല്ലേ
അതെ അതെ
ഇവടെ ജോലിയൊന്നു ആയില്ല രണ്ടുപേരേം കൊണ്ടയ്‌ വിട്ട് ആ രാവിൽത്തെ ആഹാരം കഴിച്ചിരിക്കുന്നതേ ഒള്ളൂ. ഇനിയിപ്പോ തുണിയൊക്ക കഴുവാനുണ്ട്.
ആഹ് അലക്കാനുള്ളതാണ് അലക്കാനുള്ളത് കഴിഞ്ഞ തന്നെ കൊറേ പണികള് കഴിഞ്ഞ പോലെയാ.
അതെ അതെ ഇത് എന്നാന്ന് വെച്ചാ എന്റെ പുള്ളിക്കാരൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പഴാ വെരുന്നത് അപ്പൊ ഇന്നലെ രണ്ട് മൂന്ന് ദൂസം കൂടി ഇന്നലെ വന്നു അപ്പം അത്രയും ദുവസ തുണി അലക്കാന് ഉള്ളതു ആയിട്ടാ വര്ന്നത് അപ്പൊ അതിന് കേടക്കുവാ ആ അതിനി കെടക്കുവാ ചെല ദിവസങ്ങൾൽ അലക്കാം മടിയാ പിന്നെ മിഷീന്റകത്ത് ഇടാനും മടിയാ
ആ അത് ശെരിയാ ചെല സാധന അ എടു
ഒക്കെ ആവുമ്പം മെഷീൻ അകത്ത്ട്ട് കഴിഞ്ഞ ശരിയാവുകേലേ
ആ ഇല്ല ഇല്ല പിന്നെ നല്ല ച ചളി ഉള്ളതും പോകാം പാടാ
പോവത്തില്ല അപ്പൊ ആഹ് അതെ യൂണിഫോം ഒക്കെ നമ്മള് കൈ കൊണ്ട് തന്നെ കഴുകണം പിന്നേ പുള്ളി ആ ണ്ണേലും പുള്ളേരുടെ ജീൻസ് ഒക്കെ ആണേൽ അത് കൈയിട്ട് കഴുകിയാലേ ശരി ആവത്തുള്ളൂ
ആഹ് അത് ശരിയാ പിന്നെ ബെഡ് ഷീറ്റ് അങ്ങനെ ഒള്ളത് ഒക്കെ എടുക്കാന്
പറ്റത്തുള്ളു പിന്നെ വീട്ടിൽ നൈറ്റിക്കിടുന്ന സാധാ ഇടുന്ന വലിയ ചെളി ഒന്നും ഇല്ലാ ത്തത് ഒക്കെ പിന്നെ എന്താ വെച്ചാൽ ഒണക്കി എടുക്കാം അത് ഒരു വലിയ ഇത് വലിയ ഇത് തന്നെ എന്ന് വെച്ചാ ഇപ്പ വെയില് കൊറവല്ലേ അപ്പൊ ഒണക്കി എടുത്ത് ചെറിയ ഒരു വെയിലത്തോട്ട് എട് അത് അങ്ങ് ഒണങ്ങിക്കോളും
അതെ അതെ മഴ ഉണ്ടോ അവിടെ
മഴ രാവിലെ ഭയങ്കര മഴക്കാറ് ആയിരുന്നു ഇപ്പൊ ഇതെ ഇതെ തോർന്നു ഓഹ് ഇപ്പൊ വെയില് വരുന്നുണ്ട്
ആഹ് ഇവിടെ അങ്ങനെ തന്നെ രാവിലെ ന നല്ല മഴ ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴ ആയിരുന്നു
ആഹ് ആ ഇവിടെ മഴ പെയ്തില്ല മഴയില്ല രണ്ട് ദിവസ ട്ട് മഴ കൊറവാ പിന്നെ മഴ ക്കാറുണ്ട് നല്ല മഴക്കാർ കേറി വെരും അപ്പൊ നമ്മള് ഓർക്കും ഇപ്പ പെയ്യും എന്ന് വിചാരിക്കും പക്ഷേ പെയ്യ് ത്തില്ല അതങ്ങ് മാറിപ്പോവും
രണ്ട് ദിവസായിട്ട് ഭയങ്കര ഞാനും വിചാരിച്ചു മഴക്കാലം കൊറച്ച് സ്കൂള് തൊറന്ന ഉടനെ തന്നെ ഭയങ്കര മഴ ആയിരുന്നല്ലോ
അതെ അതെ
തോരാതെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം സ്കൂൾ തൊടങ്ങിയപ്പോ തന്നെ ഇനി ഇപ്പോ അവധി ആയിരിക്കും എന്ന് വിചാരിച്ച് ആഹ് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പൊ രണ്ടു ദിവസം ആയിട്ട് ഭയങ്കര വെയിലാ അപ്പൊ ഭയങ്കര ചൂടും
വരുന്ന വെയില് നല്ല ചൂടുള്ള വെയില് ആണ്
ആഹ് അതെ അല്ലെങ്കി പിന്നെ മൂടി കെട്ടി ഇരിക്കും
അതെ അതെ അത് അതിലും വലിയ പ്രശ്നവാ അങ്ങനെ കടന്ന് കഴിയുമ്പത്തേക്കും നമ ക്കുവാ ആകപ്പാടെ ക്ഷീണം മടിയും എല്ലാ എല്ലാ ഒരു ഇതാ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം ഒള്ളൂ ആയിരിക്കും എന്ന് അങ്ങനെ പക്ഷേ എല്ലാർക്കും അങ്ങനെ ആണോ
ആഹ് അതെ പിന്നെ ഇനി ഇപ്പ എത്ര മഴ ഉണ്ടായി കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ചൂടാ എന്താ ഭയങ്കര ഞാൻ എ സി ഒക്കെ ഇന്നലെ സത്യം പറഞ്ഞാ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്ന് രാത്രി ഒക്കെ പക്ഷെ ഞാൻ പതിനാറില് ഒക്കെ ഇട്ട് കിടന്നേ മ മക്കള് നെലത്ത് കേടക്കുന്നെ പായ വിരിച്ച് അവര് തണുത്തിട്ട് വെറച്ച് ഇണ്ടാവും
അത് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ആണെന്ന് ചെലേ ഇവർക്ക് ഇപ്പം എന്നാ തണുപ്പ് ആണേലും ഫാൻ ഇടാതെ കിടക്കത്തില്ല എനിക്ക് ആണെങ്കിൽ ഫാൻ ഇടുമ്പോ തന്നെ ഭയങ്കര കൊറേ കഴിയുമ്പോ ഭയങ്കര തണുപ്പാ ഇവിടെ അപ്പനും മക്കക്കും ഫാന് ഇല്ലാതെ കെടക്കാൻ പറ്റത്തേ ഇല്ല ഞാൻ കൊറെ കഴിയുമ്പോ ഇവര് എല്ലാം ഒറങ്ങി കഴുമ്പ പതു ക്കെ എഴുന്നേറ്റ് പോയി നിർത്തും ആ നിർ ത്തിയ ഉടനെ ആ സെക്കൻഡ് പിള്ളേര് ചാടി എഴുന്നേൽക്കും ആഹ്
അതെ എന്റെ മോന് അങ്ങനെ ആയിരുന്നു ഉം പക്ഷെ ഇപ്പ ഇനിക്ക് ഭയങ്കര ഇപ്പൊ സത്യം പറഞ്ഞാ ഇവിടെ അങ്ങനെ തണു ഏഹ് ചൂടില്ല പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രെഗ്നന്റ് ആയത് കൊണ്ടായിരിക്കും ആയതോൊണ്ടായിരിക്കും
അതോണ്ട ചൂട് കൂടുതല അതെ അതെ അതെ ആഹ് സമയത്തൊന്നും കൂട നമുക്ക് ക്ക ചൂട് കൂടുതല
ആഹ് അവര് പറയും നീ അപ്പറ്ത്തെ റൂമില് പോയി കെടന്നൊ പറയ് ഏഹ് അത് ഞാൻ കെടക്കൂല്ല ഇവരെ ബുദ്ധിമുട്ടാക്കാന് ഇവിടെ ഏസിയിട്ട് ഇങ്ങനെ തണുപ്പ
അതേ ആഹ്
ഉം ഉച്ചക്കക്ക്ള്ള ഫുഡൊക്കായൊ
ഉച്ചക്കത്തേന് ഉള്ള രാവിലെ എല്ലാം ആകും സ്കൂള് വിട്ന്നേന് മുന്നേ ആകും പിന്നെ എന്താന്ന് ചോദിച്ചാ അത് കഴിഞ്ഞിട്ടുള്ള ജോലിയാണ് നമ്മക്കൊരു ഭയങ്കര മടീ ചെല സമയത്തങ്ങ് ഭയങ്കര മടിയാ ചെല സമയത്ത് രാ ഇല്ല ഇതെല്ലാം ചെയ്ത കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കേറിക്കഴിഞ്ഞ പിന്നെ ഫ്രീയ ഇന്നിപ്പ ഇതെ ജോലിയെല്ലാം കെടക്കുന്നെ ഉള്ളു
അതേലെ പക്ഷെ നമുക്ക് നേരത്തെ കഴിഞ്ഞില്ലെങ്കി എനിക്കൊക്ക ഭയങ്കര മടിയാ ഒരു നേരത്തെ ആഹ് സമയത്ത് നമ്മള് എന്നും കഴിയ്ന്ന സമയത്ത് കഴിഞ്ഞില്ലെങ്കി
അതേ ഭയങ്കര ബുദ്ധിമുട്ട വച്ച പിന്നെ അങ്ങ് മടിയ പിന്നെ ഓഹാ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാംന്ന് പറഞ്ഞ് ഇടുവേ
ആഹ് അതേ
അന്നേരം പിന്ന ഭയങ്കര തെരക്ക പിന്നെ ജോലി ചെയ്യണ ഇവരെ നോക്കൊണ്ട്രണം ഇവർക്ക് കഴിക്കാള്ളത് കൊട്ക്കണം
ആഹ് ആഹ് മക്കള് വന്നഴിഞ്ഞ പിന്നെ ഭയങ്കര തെരക്ക രാവിലെ തന്നെ പത്ത് കയ്കൊണ്ട് ആഹ് പണിയെട് ക്കും പോലെയാ
അതേ ചെല ദിവസം അങ്ങ് രാവിലെ എഴുന്നേക്കാനും ഭയങ്കര മടിയ
അതെലേ ഇവിടെ മക്കള് രാവിലെ ആറ് മണിക്ക് കുളിക്കും ഞാൻ സത്യം പറ്ഞ്ഞ ഞാനൊക്ക ചെറുപ്പത്തില് കുളിക്കാനേ ഭയങ്ക യങ്കര മടിയായിരുന്നു ആഹ് അപ്പൊ ഞാൻ ഇവരോട് ചോയിക്കും ഞാ
ക്കെ പഠിച്ചോണ്ടിന്നപ്പൊ സ്കൂളി പോകുന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് മുന്നേ കുളിക്കത്തുള്ളു
അതെ അതെ
പോയോ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അടി അങ്ങ് പോവും ഇപ്പൊള്ള പിള്ളാര് നമ്മൾ ഞാൻ എട്ടേ അമ്പത്തന് രണ്ട് പേരു ഒരുപോല ഒരുത്തൻ തന്നെ കുളിച്ചോളും ആഹ് കൂട്ടത്തി തന്നെ ചെറുതിനെം കുളിപ്പിക്കും ഒരുപോലെ കുളിപ്പിച്ച് നിർത്തിയിട്ടാണ് ഒരുക്ക്ന്നത് അപ്പൊ എട്ട് മണി ആഹ് ഏഴേ മുക്കാൽ എട്ടാവുമ്പൊ കുളിപ്പിക്കും അപ്പൊ ഞാൻ വിചാരിക്കും ദൈവമെ നമ്മളന്ന് സമയത്തൊക്കെ നമ്മള് ഏഴു മണിയാവുമ്പൊ എഴുന്നേക്കത്ത് പോലു ഇല്ല
ആഹ് ഇല്ല ഇല്ല ഇവര് അതേപോലെ തന്നെ ആറര ആവു മ്പ എ എ എണീപ്പിക്കും ഒര ആറേമുക്കാലാവുമ്പക്കും എന്ത പറയ ഞാൻ ചെറിയ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് അവരോട് ഞാൻ പറയും ഇപ്പ അദ്യം ഞാൻ കുളിപ്പിക്കലായിരുന്നു പക്ഷെ ഇപ്പ എനിക്കിങ്ങനെ കുമ്പിടാനൊന്നും കഴിയാത്തോണ്ട്
ല്ല ആഹ്
ആഹ് അപ്പൊ ഞാൻ പറയും അവര് കുളിക്കാം പറയും അപ്പൊ ഞാൻ ഇന്നൊക്കെ സ ത്യം പറ്ഞ്ഞ നല്ല മഴയായിരുന്നു നല്ല തണുപ്പായിരുന്നു അപ്പൊ ഞാൻ അവരെ അവർക്കിനി മടിയുണ്ടോ അങ്ങനെ അറിയാൻ കുളിക്കല്ലേന്ന് ചൊയ്ക്കുമ്പൊ ആഹ് കുളിക്കാണ്ന്ന് പറയും അപ്പൊ ഒരു ബുദ്ധിമുട്ടൊന്നുല്ല അവര് വേം കുളിച്ചിട്ട് പക്ഷെ ആഹ് സമയത്തൊ ക്കെ നമുക്ക് ആഹ് തണുത്ത വെള്ളക്കെ പാരും ഒഴിക്കുമ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലെ പക്ഷെ അവരൊന്നും പറയലില്ലട്ടൊ സ
അതെ അതെ അതെ അതേന്നേ എന്നാ കുളിക്കാം വാന്ന് പറയുമ്പോഴേ ഇവര് ഡ്രസ്സല്ലാ ഊരി അങ്ങ് കുളിക്കാം വരും. ആഹ് സമയം ന്നമ്മള് ആ ന്നമ്മള ആ ഒര് സമയത്ത് എഴുന്നേ എത്ര വ്ളിച്ചാലും അ അമ്മയും അച്ഛനും എത്ര വ്ള്ച്ചാലും എഴുന്നേക്കുകേലാ കുളിക്കാം പർഞാ കുളി ക്കേലാ അഥവാ ഹോംവർ ക്ക് ചെയ്യണെങ്കി ന്നമ്മള് പോവുന്നേന്റെ ആ ഒരു പത്ത് മിൻറ്റ് മുന്നേ ആയിരി എഴുതിയേച്ചക്ക പോവുന്നേ ഈ ഞാം പറയാ ഇപ്പ ഉള്ള പിള്ളേർക്കെയ് ഭയങ്കര പാടല്ലേ? ഏച്ച ഉണ്ട് പഠിക്കാനുണ്ട് പഠിക്കാന് ഇഷ്ടം പോലെയുണ്ട് വർക്ക് കൂടുതലാണ്. ഒവോ പിന്നെ ആ സ്കൂൾലേ പഠിത്തം കയ്ഞ്ഞ് വന്നാ ഉടനെ ട്യൂഷൻ. ട്യൂഷൻ കയ്ഞ്ഞാ അവടന്ന് ഞാറാഴ്ച ആവുമ്പം ആ ഞങ്ങള് പള്ളിയിലാ പോവുന്നേ പള്ളി സൺഡേ സ്കൂള് സൺഡേ സ്കൂളിന് ഒത്തിരി പഠിക്കാനുണ്ട് അത് രാവിലെ ഞാറാഴ് ചോസം ഒരു ദിവസം കിട്ട്മ്പോ ഇവർക്ക് കേടക്കാൻ സമയയില്ല ഒമ്പത് മണി ആവും പള്ളീ പോണം വെയീട്ട് പന്ത്രണ്ടേ പന്ത്രണ്ടിന് മുക്കാല് വരെ സൺഡേ സ്കൂളാ
ആഹ് സൺഡേ സ്കൂള്ന്ന് പറഞ്ഞാല് അതെന്താ?
അത് പള്ളിയിലെ കാര്യങ്ങള് മതപരമായ കാര്യങ്ങള് പഠിപ്പിക്കുന്ന ആഹ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വീട്ടി വരുമ്പോ ഒരു മണിയാവും ആ ഒരു മണി ഇവടെ പിന്നെ വീട്ടി വന്ന് കയ്ഞ്ഞാ പിന്നെ ഇവർക്ക് എന്നാ സമയൊണ്ട് ഞാറാഴ് ച് ഒന്ന് ഫ്രീ ആവാൻ സമയില്ല ഫ്രീയില്ല പിള്ളേര് ഭയങ്കര പാ പഠനഭാരവാണ് ഒത്തിരി ഓവർ ലോഡാ.
അതെ അതെ സത്യം പർഞാ ചെ ചെല സമയത്ത് സങ്കടം വരും ന്നമ്മളൊക്കപ്പൊ പഠിച്ചിര്ന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പ്പൊ മക്കൾക്ക്ന്ന് പർഞേ ആഹ് ഇപ്പൊ മക്കക്ക് ചെറിയേ മക്കക്കന്നേനേ തന്നെ എന്തൊരം പഠിക്കാന് ഗ്രാമറ് ആ ന്നമ്മള ക്ക ഗ്രാമറ് ഇപ്പ സത്യം പർഞാ എ ഏ ഏഴാം ക്ലാസ്സിലൊക്കെ നല്ലോണം ഗ്രാമറ് ങ്ങനെ എട് നമ്മുക്ക് പഠിപ്പിച്ചു തരും അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മള് പ്ലസ്ടു നമുക്ക് പ്ലസ്റ്റുവിൽ പഠി പഠിക്കുമ്പഴും ന്നമുക്ക് ഗ്രാമറ് സത്യം പർഞ്ഞാ എവടെ യൂസയ്യേണ്ടന്ന് അറിയത്തില്ല.
അതെ അതെ.
ആഹ് പക്ഷെ ഇപ്പത്തെ മക്കക്ക് ഗ്രാമറൊക്കെ എന്താ പറയാ യു കെ ജീല് തന്നെ ഗ്രാമറാണല്ലോ മൊ
പിന്നെ യു കെ ജി തന്നെയല്ല പ ന്നമ്മളൊക്ക പട്ടിക പഠിച്ചത് എത്രാം ക്ലാസ്സിലായിപ്പ ന്നാലാം ക്ലാസി പഠിച്ച മൂന്നാം ക്ലാസ് പഠിച്ച കഴിഞ്ഞ വർഷം ന്റെ ചെറുക്കൻ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ഫുള്ള് പട്ടിക കാണാത പഠിച്ചതാ പഠിക്കാനുണ്ടായിരുന്നു.
ക്ക്‌ ഓർമ്മയണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സ് പഠിക്കുമ്പോ മൂ എന്താ പറയാ എ എന്താ ഏതോ ഗുണന പട്ടിക ചോയ്ച്ച്ട്ട് കൊറെ പേർ ക്ക്‌ കിട്ടാത്തത്ണ്ടായിരുന്നു അപ്പൊ അതേപോലെ അന്നക്കപ്പൊ ആ സമയത്തല്ലേ പഠിപ്പിക്കുന്നേ പക്ഷെ ഇപ്പ ഈ അത് അതിനെ മൂന്നിന്റെ അങ്ങനെ ന്നാലിന്റെ അങ്ങനെ ഓരോ ക്ലാസില് തുംമ്പഴ് ഞമ്മള്ങ്ങനെ അപ്‌ഗ്രേഡീത് അപ്ഗ്രേഡീത് പുവാണല്ലോ ചിയ്യാ പക്ഷെ ഇവടെ അ അങ്ങനെയല്ലേ ഇവടെ ഈ പർഞ്ഞ പോലെ ഇപ്പ രണ്ടാം ക്ലാസ്സിലത്തുമ്പം തന്നെ എന്താ പറയാ ഇത് പഠിപ്പിക്കുന്ന്ണ്ട് ഗുണന പട്ടിക പഠിപ്പിക്കുന്ന്ണ്ട്.
തൊട്ട് ഇവടെ ഇവർ ഇവ ഇവൻ ഇവിടെ പട്ടിക തൊടങ്ങി കൂട്ടാനും കൊറ ഞാന് ഹരിക്കാനും ചെറിയ സംഖ്യാള് ഹരിക്കാനും അപ്പൊ ഞാം മൂന്നില് കഴിഞ്ഞ വർഷം ഞാനിവനേ പഠിപ്പിച്ചു ഞാനന്റെ മനസ്സ് കൊണ്ട് ഓർ ദൈവമേ ന്നമ്മളൊക്ക പഠിച്ചപ്പോ ഹര ഹരിക്കാം പോലും ന്നമ്മക്ക് ആ സമയത്ത് അറിയ ത്തില്ല ആ അറിയാത്ത പിള്ളേരേ ഇപ്പൊ പിള്ളേർക്ക് ഭയങ്കര പഠനം ഓവർലോഡാ.
ആഹ് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ എങ്ങനാ പഠപ്പിക്കണ്ടന്ന് അറിയില്ല സത് സത്യം പറഞ്ഞ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പേ ആഹ്
ഞാനത് ട്യൂഷന് വിടു അല്ലേ എനി ക്ക് പാടാന്നേ കണക്കൊക്കെ വരുമ്പഴും ഭയങ്കര പാടാ
ക്ക് മനസിപ്പ നമ്മൾ ഇപ്പം എന്താ പറയാ എന്തെങ്കിലൊക്ക ഒരു ചോദ്യത്തില് എന്താ പറയാ അപ്പം ഓരോ പട്ടികെക്കൊ കൊടുത്തിട്ടേ ഏഹ് ഇപ്പം എ ഇപ്പോ എഴുപത്, മുപ്പത് അങ്ങനെഒക്കെ പറയുമ്പോ അത്. കിട്ട ആ അതിലെത്ര സാ ആരാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയത്. നൂറ് രൂപ ഉണ്ടായാൽ എ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാമായിരുന്നു. അങ്ങനെ ഒക്കെ ചോദിക്കുമ്പ ഞാൻ വിചാരിക്കും ആദ്യം ഇവര്ക്ക് ഇത് പകുതിയാക്കാനും അല്ലെങ്കി ഇങ്ങനെ. പാർട്ട് ചെയ്ത് മാറ്റാനൊക്കെ അവർക്ക് അറി യെണ്ടേ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു ഭയങ്കര എനിക്ക്. അല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനാ മാക്സിന്റെ മകാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. ഇപ്പൊ പിന്നെ മൂന്നാം ക്ലാസിൽ ഇ വി എസ്സും സ്ർട്ട് ചെയ്തിടുണ്ട് അപ്പോ. ഞാൻ പറയും ഞാൻ വിചാരിക്കലുണ്ട് മക്കക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പഠി
ഓഹ് ഭയങ്കര പാടാന്നെ പിന്നെ ഒരു കാര്യഒണ്ട് നമ്മടെ അന്നത്തെ ബുദ്ധി അല്ല ഇപ്പഴത്തെ പിള്ളെരുടെ ടെ അങ്ങനെ ഒരു പ്രശ്ന ഒണ്ട് അതുകൊണ്ട് അവര് പെട്ടെന്ന് പഠിക്കുന്ന പിള്ളേരാ ആഹ് അന്ച്ച ഏഹ്മ് ടെക്നോളജിപരമായിട്ട് അവര് ഉണ്ടായ നാള് തൊട്ടേ അവർക്ക് അറിയ എല്ലാ ഫോണ് അതെല്ലാം കണ്ടും ടി വി എല്ലാം കണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാന്നോ ണ്ടാണ് ഇപ്പൊ പഠനഭാരം ഇതുപോലെ കൂടിയിരിക്കുന്ന അന്നത്തെ നമ്മളെ ബുദ്ധി വെച്ച് നമ്മക്കൊന്നും അറിയത്തില്ലാരുന്നു.
ആ അതെ അതെ ഇപ്പഴത്തെ മക്കളൊക്കെ ഏ ഐ മക്കളാണ്. ആഹ് ഏ ഐ മക്കളാണെന്ന് പറയില്ലേ ഉം. അങ്ങനെ എന്താലും ആഹ് ഓക്കെ ശരി ശരി.